എന്താണ് വിശേഷം?
നല്ല വിശേഷം. എവിടെ യാത്ര ചെയ്യാണോ? അത് ഫാനിന്റെ സൗണ്ട്. ആഹ് ആ ആ
ആ അതെ ജോലിയൊക്കെ കഴിഞ്ഞ് ടിവിയുടെ മുന്നിലിരുന്നത. അപ്പൊ സിനിമ കാണുവായിരുന്നോ എന്താരുന്നു പരിപാടി?
ഞാനിവിടെ ഞാനിപ്പോ ക്ലാസ് കഴിഞ്ഞ് വരാണ്. എന്തേ ജോലി?
ജോലി ഞാന് ആ ഒരു ഓഫീസില് അക്കൗ അക്കൗണ്ടന്റാ യിട്ട് വർക്കെയ്യുവാ.
ആ ആ എന്നിട്ട് എപ്പഴാ വന്നെ?
കേട്ടില്ലേ എന്താണ് പറഞ്ഞത്?
ക്ലാസ് കഴിഞ്ഞ് സോറി വർക്ക് കഴിഞ്ഞ് ഇപ്പ എത്തിയതേള്ളൂ ആ ആ. ന്നിട്ട് എങ്ങനെയുണ്ട് വർക്കൊക്കെ? കൊറെയായൊ?
പിന്നെ, ആ പിന്നെന്താണ് വേറെന്താണ് വിശേഷം?
നല്ല വിശേഷം.
പിന്നെ ഞാൻ സിനിമ സീരിയലൊന്നും കാണാറില്ല?
ഞാന് ഇവിടെ ടീവില്ല
ആ ഹ് ഓ അത് ശെരി ആരാ മമ്മൂട്ടി മോഹൻലാലോ?
ഞാന് മോഹൻലാല്
ആണോ ഓ ഞാനും അതെ. ഏതാണ് മോഹൻലാലിന്റെ ഏറ്റവും ഇഷ്ടമുള്ള സിനിമ?
ഇഷ്ടൊള്ളത് ഇഷ്ടള്ളത് ചാ, ഇപ്പൊ അങ്ങനെ പ്രത്യേകിച്ച്ല്ല. ഇനിക്ക്ണ്ടോ? ഇനിക്കേതാ ഇഷ്ടം?
പഴയ സിനിമക്ക് ഭയങ്കര ഇഷ്ട ഇപ്പൊ സത്യം പറഞ്ഞാ അങ്ങനെ അധികം ടൊന്നല്ല. പഴയ സിനിമ തേന്മാവിൻ കൊമ്പത്ത്, മറ്റേ കിലുക്കം, ആ സിനിമക്കില്ലേ മിന്നാ
കേട്ടിട്ടുണ്ട്. ഇപ്പൊ പിന്നൊക്കെ ഒരേ സ്റ്റോറി ആലെ. എല്ലാ സിനിമക്കും അതുണ്ടൊരു ത്രി പണ്ടെ ത്തെ
അല്ല അതെ അതെ നമ്മളീ എന്താ പറയാ ഇപ്പം ഫേസ്ബുക്കിലും അതിലും ഇതിലും ഒക്കെ ഇങ്ങനെ കുറേ വീഡിയോസോ അങ്ങനെ ഇങ്ങനെയൊക്കെ കണ്ട് ക ണ്ട്,. ഇപ്പൊ സിനിമയൊക്കെ ഒന്നും പ്രത്യേകിച്ച് ഒരു ഇത് തോന്നണില്ല
ഉം ഉം പിന്നെ ഒന്നാമത് എല്ലാതും ഒരു എന്തേലും ഒരു കുറ്റം ചെയ്തിട്ടുണ്ടാവും അയിന്റെ പിന്നാലെ പോക പ്പൊക്കങ്ങൻത്തൊരു സ്റ്റോറിയല്ലെ.
ആഹ് അതെ അതെ പണ്ടത്തെ പാട്ടുകളും കോമഡിയെല്ലാം നല്ല രസാണല്ലോ അഹ് ഇപ്പഴ്ത്താഹ് ഇതൊന്നും വല്യ തമാശളൊന്നും. ഞങ്ങളെല്ലാ സിൻമേം കാണാറ്ണ്ട്ട്ടാ ഇവിടെ ആഹ് ഭർത്താവിനും ആ ഇങ്ങനെ ഒരു പ്രാന്തുണ്ട്. ഇറങ്ങുന്ന സിനിമയൊക്കെ അത്യാവശ്യം നല്ലതാണെങ്കിൽ എല്ലാം കാണും. ആ തിയേറ്ററിൽ പോയി കാണും. പിള്ളേരും അതെ പിള്ളേരും ഒരാളെട്ടാം ക്ലാസ്സിലു ഒരാളഞ്ചിലും പടിക്ക്ണ്. പിള്ളേർക്കു അതെ സിനിമ ഭയങ്കരിഷ് ട്ടാണ് അപ്പ ഏതെങ്കിലും നല്ല സിനമ പക്ഷേ എല്ലാ സിനിമയും വിടാതെ കാണും അങ്ങനെയല്ല. ഇപ്പം നമ്മളത്ത്യാവശ്യം നല്ലതാ- തോന്ന അല്ലെങ്കി ഇങ്ങനൊരു ഉം പുതിയ സിനിമ ഇങ്ങനെറ ങ്ങുമ്പോരു ത്ണ്ടാവലോ ആദ്യത്തൊരു ആഹ് അപ്പൊ അങ്ങന അറിയണത് പോയി കാണും.
കും അയ്നെ കാണാന്. ഇവിടെ പിന്നെ തിയേറ്റർക്ക് പോവലില്ല പഷ് ഫോണിലാണ് കാണാറ്.
ആ ആഹ് ഇപ്പൊ പിന്നെല്ലാം ഫോൺല് നമുക്ക് കാണാ- ലൊ ആഹ് പിന്നീ പിന്നെങ്ങനെ നമ്മളെ ഈ ജോലി ഫോണില് കു കുത്തിപ്പിടിച്ചിരുന്ന് കാണാനായിട്ട് മടിയാണ് ആഹ്.
ങ്ങള് പിന്നെ ഒന്നാമത് തിയേറ്റർക്ക് പോണോണ്ട്.
ആഹ് തെ അതെ അങ്ങനെ ശീലായിട്ടെയ് അതിങ്ങനെ ഹേ ഹ ക പക്ഷെ കല്യാണത്തിന് മുന്നേ ന്നും അങ്ങനെയുണ്ടായിരുന്നില്ലട്ടാ കല്യാണ തിന് മുന്നേന്നും വീട്ടിന്ന് സത്യം പർഞ്ഞാ എനിക്ക് തോന്നണു ഒരു ഒന്നോ രണ്ടോ സിനിമകളൊക്കെയാ ജീവിത അതിനേ കണ്ടിട്ടുള്ളൂ അത്രേ ള്ളൂ പക്ഷേ ഇപ്പോം എല്ലാ എറങ്ങണ ത് കാണും ആഹ് നമ്മളത് കണ്ട്.
ല്ല.
ആഹ് തിയേറ്ററി പോയി കാണാർല്ല.
കണ്ടിട്ടില്ല ഇതുവരെ നല്ല പൂത്യക്കെ ണ്ട് കാണാന്.
ആണോ അതെന്ത് പറ്റി തിയേറ്ററി പോവാതെ?
അത് പിന്നെ ഒന്നാമത് ഇവിടന്ന് അങ്ങനെ പോവലില്ല ഇനി പോണം. ഇപ്പൊ പിന്നെ പഠിക്കാനൊക്കെ ടൗണ്ക്കാ പോവല്.
ആഹ് ഇപ്പന്താ ചെയ്യ ഏതാ പ്പ ഏത് കോഴ്സ് ചെയ്യുന്നെ? ആഹ് ഓഹ് അതൊ പ്പത്തിന് നല്ല അഹാ... ടഫ്ഫണല്ലോ ആഹ്.
തൊട്ങ്ങിയതേ ള്ളൂ.
ഓഹ് ശരി ശരി അപ്പൊ എങ്ങനെയ ബികോം കഴിഞ്ഞിട്ട് പോയോ അതോ പ്ലസ് ടു കഴിഞ്ഞിട്ട്.
എളുപ്പം ഈ വർഷം ഉം. അങ്ങനെ പഠിക്കാണ്.
ആഹ് അത് സൈ ഇപ്പ അതെ ഇപ്പ അതൊക്കെ മതി. ഹ ഇതൊക്കെ കഴിയുമ്പോ എന്താ പറയാ. ക്കാ നമ്മള് സമ്പാദിക്കാനൊക്കെ തൊടങ്ങി കഴിഞ്ഞ സ്വന്തം കാലില് നിക്കുമ്പോ ഇഷ്ടം പോലെ സിനിമകൾ കാണാലോ.
അതന്നെ അതന്നെ അതാണ് ഇപ്പം പിന്നെ വല്ലാതെ പിന്നെ നമ്മ ക്കൊരു നമ്മളതായൊരു ഫ്രീഡം ഉണ്ടാവോല്ലോ അപ്പൊപിന്നെ ഇഷ്ടള്ള പോലെ ചെയ്യാ
ആഹ് അതെ അതെ പിന്നെ നിങ്ങളുടെ ഇതിലും സിനിമക്കൊക്കെ കൊറച്ച് ഇതാണല്ലോ എതിരാണല്ലോ അപ്പൊപിന്നെ പക്ഷെ ഇപ്പൊ അങ്ങനെ ആരും ഇല്ലന്ന് തോന്നുന്നല്ലേ ഇപ്പഴതെ ജനറേഷനൊന്നും അങ്ങനെയല്ലല്ല ആഹ് അതെ അതെ പണ്ടൊക്കെയാണ് അങ്ങനെ അതൊക്കെ ഭയങ്കര മോശപ്പെട്ട കാര്യണല്ലോ അല്ല ഇപ്പൊ ഞങ്ങളൊ ഒക്കെ ഹിന്ദുസാണ്, അന്നാ പോലും ഇങ്ങനെ നമ്മുടെ വീട്ടീന്നൊക്കെയ് സിനിമയ്ക്കൊക്കെ അതൊക്കെ ഭയങ്കര ഈ പെൺകുട്ടികളൊന്നും അങ്ങനെ സിനിമ കണ്ട് പഠിക്കണ്ട അതൊക്കെ കല്യാണത്തിന് ശേഷം അവരോട് പറഞ്ഞോ അവര് വേണെങ്കിൽ കൊണ്ടോക്കണം അങ്ങനത്തൊരു ഇതായിരുന്നു.
ഉം ആ ഒരു കാലം അങ്ങനെയി ഇപ്പൊ പിന്നെ കാലം മാറീല്ലേ.
മോൻ ഞാൻ പറഞ്ഞില്ലേ! എട്ടാം ക്ലാസ്സിലാ പഠിക്കുന്ന അവൻ എന്നോട് പറയും അമ്മേ ഞങ്ങള് ഫ്രണ്ട്സൊക്കെ കൂടി ഈ സിനിമയ്ക്ക് പോകു അയിക്കോട്ടെ അല്ലെങ്കിൽ പൊറത്ത് പോയി ഫുഡ് കഴിച്ചോട്ടെ അപ്പോ ആഹ്
പ്പ പിന്ന കാലം കുറെ മെച്ചപ്പെട്ടില്ല കൊറേക്കെ നമ്മടെ ഇഷ്ടത്തിനും ഒക്കെ.
എന്തെങ്കിലും ഒരു നാരങ്ങള്ളം വാങ്ങിച്ച് കുടിക്കണങ്കിലും ചെലപ്പോ അമ്മ അറിയാണ്ടൊക്കെയിരിക്കും കൂട്ടി വെച്ചേക്കണ കാശൊക്കെ എടുത്തിട്ടൊക്കെ അങ്ങനെയൊക്കെയാ കുടിച്ചിരുന്ന് ഇപ്പൊ പിള്ളേര് നേരെ നമ്മളോട് ഇങ്ങോട് ചോദിക്കും അമ്മേ കാശ് തരോ എന്താ കാര്യം ഇന്നതാണ് കാര്യം പിള്ളേർക്ക് ആ അവർക്ക് അതിനുള്ളൊരു സ്വാതന്ത്ര്യം വന്ന് പിന്നെ എല്ലാം നമ്മോട്, ഇപ്പോ അന്ന് വെച്ച നമ്മളോലെല്ല അവർക്കെല്ലാം പറയാനുള്ള സ്വാതന്ത്രം നോടിപ്പോ
പിന്നെ അയച്ചില്ലെങ്കി പിന്നെ അതും പ്രശ്ന
ആ ആ അതെ.
അങ്ങനെ തന്നെ ജീവിക്കട്ടെ അതലൊരു. നമ്മ കൊറച്ചൊക്കെ നമ്മടെ ഇഷ്ടത്തിനും. ശരി ഉം. അക്കൗണ്ടിങ് ഫീൽഡില് എത്രായി.
ഞാൻ ഇപ്പൊ ഒരു ആ ഇപ്പൊ ഒരു അഞ്ചാറ് വർഷം കഴിഞ്ഞു.
ആഹ് ആ സി എ പറ്റികേട്ടിട്ടുണ്ടോ.
പിന്നെ ഞാൻ എന്താ പറയാ നേര തൊക്കെ ഇങ്ങനെ നമ്മള് ചെറിയ ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോ വലുതാവുമ്പോ ആ സി എക്ക് പോണം അങ്ങനൊക്കെ പറയാ അതൊക്കെ കഴിഞ്ഞ്പ്ലസ്ടു ഒക്ക കിഞ്ഞപ്പളാണ് ഓ ഇതൊരു നം ഇങ്ങനെ പറയുന്നവര് പലരും പറയും അത ഇത്രയും കിട്ടാനുണ്ട് അത്ര പേപ്പർ കിട്ടാനുണ്ട് അത് പെട്ടെന്നൊന്ന് അങ്ങനെയൊക്കെ. ആ അത്ര ഒരു ചെറിയ കാര്യല്ലാന്ന് മനസ്സിലായി അപ്പൊ പിന്നെ നമ്മളത്ര. ക്ലാസ് ഫസ്റ്റ് ഒന്നും അല്ലാതെഉള്ളതു കൊണ്ട് നമ്മൾ അങ്ങനെ ഒരു പരിപാടി വിട്ടു അത് കഴിഞ്ഞിട്ട് പിന്നെ. പ്ലസ് ടു കഴിഞ്ഞ് ബികോം പിന്നെ എം കോമിന് പോയി
ആ
ആ പീജി ഒക്കെ ചെയ്ത് അതെ അതെ.
ഇത് പിന്നെ ഇപ്പോഴും അന്നും ഇന്നും ഒക്കെ പാസ് പെർസെന്റേജ് കുറവന്നെ. ഇപ്പൊ കൊറയാണ് എയ്റ്റ് പെർസെന്റേജുള്ളു ഓൾ ഇന്ത്യ റാങ്ക്. ഇപ്പൊ വന്നയും കഴിഞ്ഞ മാസം വന്ന റിസൾട്ട്
ഓ അത് ശെരി എന്ന്വച്ചാ അത്രയും നല്ല. ബദ്ധിമുട്ടുള്ള ഒരു കാര്യാണല്ലോ ന്ന്വെച്ചാ ഒരു എൻട്രൻസ് എ മ്മാക്ക് എഴുതിയ ഒരു ഡോക്ടറായിട്ടൊക്കെ വരാ ചിലപ്പോൾ കുറച്ചൂടെ എളുപ്
നല്ല അല്ല അത് പിന്നെ നല്ല ടൈംടുക്കും പത്ത് വർഷക്കെ ആക്ണ്ട്
ആഹ് ഇതപ്പോ നേരത്തെ തൊട്ട് ആഗ്രഹാണോ ഇതിന്. പോവാനായിട്ട് ഇത്ഷ്ടായിരുന്നോ ആവേറെ ആര ഉള്ള വീട്ടില് വേറെ ആരാ. ആങ്ങളമാരോ ചേച്ചിമാരോ അങ്ങനെ
ആ മൂന്ന് താത്താര്ണ്ട് ഒരു കാക്കും. അവരൊന്നും പഠിക്ല്ല ഞാൻ മാത്രാണിപ്പൊ പഠിക്കണേ.
ആ മിടുക്കി.
ക്കെ കല്യാണം അങ്ങനെ പോയി ഞാമാ ഞാപറഞ്ഞു ഇൻക്ക് പഠിക്കണംന്ന് പറഞ്ഞ്, ഞാൻ പിന്നെ അങ്ങനെ പഠിക്കാൻ വന്നു.
ഓ അത് നന്നായി അല്ല വീട്ടുകാരയിന് സപ്പോർട്ട്യ്തല്ലോ.
ആഹ് അതെ അത് സപ്പോർട്ട് ചെയ്യിപ്പിച്ചു.
ആഹ് അല്ല അത് മതി അല്ലാതെ വെറുതെ ഇപ്പഴേ നേരത് കല്യാണം കഴിച്ച്, പത്തിരുപത് വയസ്സൊക്കെ ആവാ രണ്ട് മൂന്ന് പിള്ളേരും ആയി. പിന്നെ നമ്മള് ആ ഉള്ള ബാധ്യതകൾ നമ്മുടെ തലേൽ വെച്ച് ജീവിക്കണ്ടേ എന്തായാലും നമ്മൾക്ക് സ്വന്തം കാലിൽ നിക്കാ പറ്റണം. എന്ത് പ്രശ്നം വന്നാലും നമുക്ക് ഒറ്റക്ക് നിക്കാനുള്ള ഒരു ഇത് ണ്ടെങ്കി പിന്നെ നമ്മള് വേറെ ഒന്നിനും പേടിക്ക എനിക്ക് അതിന്റ ആവശ്യമില്ലല്ലോ
എത്ര വച്ചിട്ടപ്പ ബാക്കി ഉള്ളവർ ഡിപ്പെൻഡ് ചെയ്യാ ഒരിക്ക എന്തായാലും കൊറെ കഴിഞ്ഞ നമ്മൾക്ക് ചോദിക്കുമ്പോ ഒരു ഇതുണ്ടാകും ഓലിക്കും
തുപോലെ കാശുള്ളവരായിരിക്കും. പക്ഷെ എന്നാ പോലും അന്നാലും അവിടെ പല പ്രശ്നങ്ങളും ഉണ്ടാവും നമുക്കൊരു വില കിട്ടണങ്കി നമ്മൾക്ക് എപ്പഴും. ഒരു വിദ്യാഭ്യ നല്ല വിദ്യാഭ്യാസ അതുപോലെന്നൊരു ജോലിയും വേണം അതൊരു ചെറിയ വരുമാനാണെങ്കിപോലും
അതൊരു
ഒരു ഇത് വേറെ തന്നെയാ. നമുക്ക് ആ ഒരു ഇത് പരിഗണന കിട്ടും ആ വീട്ടിന്ന് നമ്മളൊരു.
ഇങ്ങളെ എക്സ്പീരിയൻസ് വെച്ച് എങ്ങനെണ്ട്.
എന്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് കുഴപ്പമൊന്നു ഇല്ല ഹസ്ബന്ഡ് എനിക്ക് ഭയങ്കര സപ്പോർട്ട് കുട
ആ അതാണ് ഏറ്റവും വണ്ട കാര്യം
അപ്പൊ നമുക്ക് വേറെ പിന്നെയുള്ള പ്രശ്നങ്ങൾൊന്നും നമ്മളെ ബാധി- ആ ഒരാളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ പിന്നെ വേറൊന്നും ബാധിക്കില്ല എല്ലാ കാര്യത്തിലും പിന്നെ സാധാരണ പോലെ വഴക്കും ആ ദേഷ്യവും അതൊക്കെ അതൊക്ക അതൊക്കെ അതിന്റതായ ഒരു വഴിക്ക് പോകും അതെ
പിന്നെ എന്താ പറയാ നമ്മളും വളർന്ന സാഹചര്യങ്ങൾ അങ്ങനെ ആയതുകൊണ്ട് നമ്മളും മനസ്സിലാവും നമ്മുടെ അച്ഛനും അമ്മയും വഴക്കിട്ടാലും അവ അത് കഴിഞ്ഞുള്ള സ്നേഹം കണ്ടല്ലേ നമ്മള് വളർന്നാൻ അല്ലാ അതെ
കുഴപ്പങ്ങളൊന്നുമല്ല പിള്ളേരും നമ്മുടെ എന്താ പറയ ലോകം ഇതായി മാറി ആഹ അവരും ഇങ്ങനെ ആൺകുട്ട കുട്ടികളാണ് ആ ഞങ്ങൾ വേറെ വീട് വെച്ചു ആൺകുട്ടികളാണ് അവർക്കും അച്ഛനോടും ആ രണ്ടും ആൺകുട്ടികള ഒരാൾ എട്ടിലോ ഒരാൾ അഞ്ചിലോ അപ്പൊ അവർക്കും അച്ഛനോട് ഭയങ്കര ഒരു ആ ഒരു ഫ്രണ്ട്ലി ഇതാണ് ആഹ അപ്പം എല്ലാ കാര്യങ്ങളും പറയാനും ഒക്കെ പിള്ളേർക്ക് ഒരു അങ്ങനത്തെ ഒരു അകല ഇല്ല അതുകൊണ്ട് തന്നെ നമുക്ക് കൊറ ആഹ കൊറെ വിശ്വാസം ഉണ്ട് നമുക്കന്ന് എന്ത് പറ്റി എന്ത് സംഭവിച്ചാലും ക്ലാസ് ളില വിശേഷങ്ങളും എല്ലാം നമ്മളോട് വന്ന് പറയുന്നത് കൊണ്ടേ
ആഹ അതന്നെ ആഹ പറയാ തുമ്പ ഒരു ഒരു വേറെ വഴിക്ക് പോണ അതൊക്കെ ഇപ്പൊ പിന്നെ പറയണോണ്ട് അങ്ങനത്തെ ആകുമ്പോ നല്ലൊരു സമാധാനത്തില് ചെയ്യും
ആ അതെ അതെ ശരിയാണ് അങ്ങനെ കുഴപ്പ കുഴപ്പമില്ലാതെ പോകുന്നു ഇനിയിപ്പ അതേ വൈകിട്ടത്തേക്കുള്ളള്ള ജോലികളിൽ നിക്ക് ചെറിയ ചെറിയ പണികളുണ്ട് ശരിയപ്പോ പിന്നെ വിളിക്കാം
ആഹ ഓക്കെ ഓക്കേ
ശരിയടാ
ആഹ